ആഹ് പറഞ്ഞോ
എന്തുണ്ട് വിശേഷങ്ങളൊക്കെ
ഓ ഒന്നും ഇല്ല ഇങ്ങനെ കെടന്ന്
ചോറൂണൊക്കെ കഴിഞ്ഞോ
കയിഞ്ഞ് അവിടെ എന്തുവായിരുന്ന് കഴിച്ച് വീട്ടീന്നോ വീട്ടിന്ന് മഴയൊക്കെയല്ലേ
ആഹ്
പുറത്തു നിന്നൊ അയിന് കഴിച്ച് ഇങ്ങനെ കഴിക്കത്തൊന്നും ഇല്ല വീട്ടിലുണ്ടാക്കി കഴിക്കും ഉം എന്തോ വിലയാ
അയ്യോ സത്യം നമ്മളിപ്പോ വീട്ടിൽ തന്നെ ഉണ്ടാക്കി കഴിക്കണ നല്ലതും
നല്ലത് അതാ അതുമല്ല വയറ് കേടാകത്തൂല്ല
വയറ് കേടാത്തുല്ല നല്ല ഭക്ഷണൊക്കെ നമ്മള് തന്നെ ഉണ്ടാക്കുകണെ നല്ല എണ്ണയൊക്കെ ആയിരിക്കുമല്ലോ എങ്ങനെയാണേങ്കലും കടയിലൊക്കെ കാര്യം നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല
മഴയൊക്കെ ആവുമ്പോ ചില ഫുഡൊക്കെ വയർന്നു പിടിക്കാൻ പാടാ ആഹ് അവിടെ എന്തുവാരുന്നുന്ന്
ഇന്ന് നല്ലൊരു അവിയല് കറി ഞാൻ വെച്ചു
എങ്ങനെ വച്ചേ സാധാ രീതിയിലാണോ അതോ
ആഹ് സാധ രീതി ആ സാധാ രീതിയില വെച്ചത് നമ്മടെ പച്ച കറി എല്ലാം നന്നായിട്ട് അരിഞ്ഞെടുത്ത് അവിയല് കറി വെക്കാൻ അറിയാവോ
എനിക്ക് സ നോർമല ആയിട്ട് വെക്കാൻ അറിയാം ആഹ് പറഞ്ഞേ കേക്കട്ടെ
ശരി ഞാൻ വെച്ച രീതി എങ്ങനെയാന്ന് ഞാൻ പറയാമേ അതെന്നെ ഞാൻ എന്റെ രീതി ഞാൻ പറ നമ്മ ശരിയാ ഒരു കറി വെക്കുമ്പോ പലരും പലവ് പല റെസിപ്പികളായിരിക്കുല്ലോ
ഇത്‌ യാം വെക്കുന്നണ്
ചില പൊടിക്കൈകളൊക്കെ ചിലവർക്ക് കാണുവേ അത് ഇടുമ്പോളായിരിക്കും നല്ല ടേസ്റ്റ് വരുന്നേ
അതെ അതെ
ഉം ഞാൻ വെച്ചത് പറയാ എങ്ങനെയാണെന്നേ
ആഹ്
ന്നട്ട് അടുത്ത ദിവസം അങ്ങനെ ഒന്ന് വെച്ച് നോക്ക് എന്നിട്ട് എങ്ങനെയുണ്ട് ടേസ്റ്റ് എന്ന്
ഓക്കെ
പറയണം കുട്ടികൾക്കെല്ലാം വെച് കൊടുക്കണം പി ഞാൻ ആദ്യം എന്നെ മുരിങ്ങിക്കായ പയറ് കുമ്പളങ്ങ ചേന ചേമ്പ് പിന്നെ അങ്ങനെ കുറേ പച്ചക്കറികളെല്ലാം കൂടെ എടുത് നല്ല ചേമ്പും ചേനയൊക്കെ ഇടയാണെങ്കിൽ ഈ പച്ചകയും അവിയലിനെ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ അതൊക്കെ വേ ഉരുളക്കിഴങ്ങ് അതൊക്കെ ഇടുക ചെമ്പഴിക്കാൻ പറ്റത്തില്ല അഹ് നാ
ഇല്ല അലർജി
ഇഷ്ട അല്ലേ ആലർജ് എന്നാ പിന്നെ ചേമ്പ് നമുക്കങ് ഒഴിവാക്കിയേക്കാം
ഉം ആഹ്
ചേമ്പിന് പകരം ച്ചിരി ചേന കൂടുതലിട്ടോ
ആഹ്
അല്ലെ ഇച്ചിരി വെണ്ടക്ക യിട്ടാമതി അപ്പം ചേമ്പിന്റെ ആ ഒരു മെഴക് കിട്ടിക്കോളും
ആഹ്
ചേമ്പ്ടുന്നൊരു വെണ്ട ക്ക ഇടത്തില്ല എന്ന് വെച്ചാൽ അപ്പടി ഒരു ഇട്കലുണ്ടല്ലോ നമക്ക് വെണ്ടക്കായിക്ക്
ആഹ്
പിന്നെ കാച്ചലെക്കയെല്ലാം ഇടുന്നു അങ്ങനെ ഇതാദ്യ പച്ചക്കറി എല്ലാം കൂടെ നമ്മുടെ നീ നീളത്തില അരീന്നെ കട്ടികുറഞ് അഹ് നീളത്തിൽ അരിഞ് ഇച്ചിരി വെള്ളോം ഇച്ചിരി വെള്ളം അല്ലെങ്കി ഇച്ചിരി വെളിച്ചണ്ണ നമ്മള് ഒഴിച്ചിട്ട് ആഹ് ആവീല് വേവിച്ചെടുക്കണം
ആഹ് ആഹ്
ഒത്തിരി ചൂടപ്പൊ നമ്മള് ഒത്തിരി തീ കൊടുക്കരുത് കേട്ടോ തീ കൊടുക്കാതെ ചെറിയ ആവിയില് ഏഹ് ആവിച്ചുടും ഇടക്ക ഇടയ്ക്ക് നമ്മള് ഇള ഇളക്കി ഇളക്കി കൊടുക്കണേ ഇച്ചിരി ഉപ്പ് ഇടണേ ഇച്ചിരി ഉപ്പും ഇച്ചിരി വെള്ളം അല്ല അടി ചോട്ടി പിടിച്ചാൽ എന്നാ ചെയ്യ്നോണ്ട് ഇച്ചിരി വെള്ളം തളിച്ച് കൊടുക്കണം ഒത്തിരി വെള്ളം ഒഴി ക്കരുത് ഒട്ടും നമ്മൾ സാമ്പാനൊക്കെ ഒഴിക്കുന്ന പോലെ വെള്ളം ഒഴിക്കരുത് കുറച്ച് വെള്ളം ഇല്ല ഞാൻ ചട്ടിയിലാ വെക്കുന്നെ
ആഹ് ചട്ടിയില് ആഹ് ആഹ്
കുക്കറിൽ വെച്ചിട്ടുണ്ടെങ്കിൽ അവിൽ പെട്ടെന്ന് ആളി ഒത്തിരി വെന്ത് പോകൂല്ലേ അ ത്രം വെന്ത് പോകേണ്ടല്ലോ നമ്മ കാവിയൽനെ അവി ആഹ് ആഹ് ശരി പക്ഷേ നമ്മള് സാമ്പാറ് വെക്കുന്നപോലെ അവിയല് കുക്കറിനകത്ത് വെച്ചാ ഒരു ടേസ്റ്റ്-
ആഹാ ടേസ്റ്റ് കിട്ടത്തില്ല ആഹാ
നമ്മളിത് ചട്ടിക്കാത്ത് തന്നെ വെച്ച് ആവിയില് ആ അടച്ച് വെച്ചേ നടുവേ യാണ് ഒരു അഞ്ചു പത്ത് മിനിറ്റാകുമ്പോന് അത് ഇച്ചിരി ആവിയില് നന്നായിട്ട്-
ഈ ചെറുതുള്ളി ചെറിയ ഉള്ളി ചേർക്കോ അവിയലിന്
അതീ അവിയില് നമ്മുടെ ആദ്യം ഈ കഷ്ണങ്ങളൊക്കെ നമ്മളിങ്ങനെ അടുപ്പില് ഇങ്ങനെ ആവി വേവിച്ചെടുത്തിട്ട് - എന്നിട്ട് ആ ഇച്ചിരി അരപ്പ് നമ്മള് റെഡിയാക്കണം തേങ്ങായും ജീരകവും പച്ചമുളകും എല്ലാം വെളുത്തുള്ളി എല്ലാം വെച്ച് -
ഉം
ഒരു ചെറിയ മിക്സിയിലിട്ട് നമ്മള് ചെറ ഒത്തിരി ഒത്തിരി അരക്കല്ല് കെട്ടോ ഇല്ല ഒത്തിരിരക്കേല്ലേ നമ്മള് അതാ മിക്സിൽ അരക്കും ഞങ്ങക്ക് ഇവിടെ അരകല്ലില്ലേ
അരയ്ക്കുമ്പോ കറിവേപ്പില ചേർക്കുവോ
ആ കറിവേപ്പില ഇടും കേട്ടോ ആഹ് നമ്മളങ്ങനെ ഇച്ചിരി അരച്ചെടുക്കും ആ കൂട്ട് എന്നിട്ട് - ഒത്തിരി അരയ്ക്കാൻ പാടില്ല ചെറിയ നമ്മള് ചതച്ചേ എടുക്കത്തുള്ളൂ
ആഹ്
അപ്പൊ അത് കൊറച്ച് കഴിയുമ്പോ നമ്മള് എന്നാ ചെയ്യും ഇച്ചിരി ഉള്ളിയും ഇച്ചിരി പച്ചക്കടുകില്ലേ -
ആഹ് ആഹ്
പച്ചക്കടുകും ചെറിയ ഉള്ളിയും കൂടെ നമ്മളും അത് ഒന്ന് ചതച്ചെടുത്ത് മാറ്റിവെക്കും
ആഹ്
അത് കഴിഞ്ഞിട്ട് കൊറച്ച് കഴിയുമ്പോ ഈ വേവ് വെന്ത് - വെന്തോന്ന് നമ്മള് നോക്കുമ്പോ ഇച്ചരി വന്തില്ലെങ്കി ഇച്ചിരുടെ ഒരു വെള്ള നല്ല ചാടി - ചോട്ടിപ്പിടിക്കരുത് കേട്ടോ അപ്പൊ വെന്ത് കഴിഞ് മാറ്റി വെച്ച് കഴിയുമ്പോ ഈ അരപ്പ് - പ്പ് ഇട്ടിട്ട് ഒന്നുകൂടെ നമ്മള് എളക്കി - ഈ ഉള്ളിയും കടുകും ഒണ്ടല്ലോ -
ആഹ്
പിന്നെ അത് അരപ്പിൻ്റെ മണ്ടയിൽ വെച്ച് നമ്മള് ഒന്നുകൂടെ അങ്ങ് ആവിക്ക് ആവിച്ച് വേകാൻ വേണ്ടിയിട്ട് അടച്ചങ്ങ് വെക്കണം
ആഹ് ആഹ്
ആ തക്കാളി ഇടുവൊ നിങ്ങള് അവിയലിനാത്ത്
ആഹ് ഇടാറുണ്ട് അല്ല അല്ല തക്കാളി
തക്കാളിയാ കഴിക്കുന്നെ അല്ലേ ആഹ് ആഹ് ഇവിടെപ്പോ ഞാൻ തക്കാളി അത്ര ഉപയോഗിക്കില്ല തൈരാ ഞാൻ ചെലപ്പോ ഒഴിക്കുന്നുതെ
തൈര് ചേർത്ത് അവിയല് വെക്കാവോ
ആഹ് തൈര് ചേർത്ത് വെക്കാം ആ നമ്മൾള് സദ്യക്കൊക്കെ കഴിച്ചിട്ട- ട്ടില്ലേ അവിയല്
അത് തൈര് ചേർക്കുന്നയാണോ
തൈര് ചേർക്കുന്നയാ കൂടുതലും
അത് ഇങ്ങനാ അരപ്പിനകത്ത് ചേർക്കോ അതോ അല്ലാതെ ചെർക്കോ
ഇല്ല അരപ്പല്ല നമ്മളിപ്പ ഇങ്ങനെ ഈ അരപ്പ് ചേർത്ത് നമ്മള് ആവിക്കാൻ വെക്കൂല്ലേ അപ്പൊ ഒര് ഇച്ചിരി രണ്ട് സ്പൂൺ എന്നാല് എന്തരയാണോ നമുക്ക് ആ പുളി വേണം - നോ ള വരിച്ച അനുസരിച്ച് പുള്ളിയുടെ അനുസരിച്ച് നോക്കിയിട്ട് നമ്മള് തൈര് അയിനാത്തേക്ക് അപ്പൊ ഒഴിച്ച് കൊടുത്ത് ഒന്നുകൂടെ ഒന്ന് ഇളക്കി പൊത്തി -
ഞങ്ങളിവിടെ നെയ്യാട്ടോ ഒഴിക്കുന്നെ
നെയ്യ് ഒഴിക്കുവോ അവിയൽനാത്ത് ആ ഞാൻ നെയ്യ് വെച്ചിട്ടേ ഇല്ല
പിന്നെ കടല ചേർക്കും അണ്ടിപ്പരിപ്പൊക്കെ ചേർക്കും ചെല ടൈമില്
ആഹ് ഞാൻ അങ്ങനെ വെച്ചിട്ടില്ല ശരിയാ ചെല ഞാൻ കഴിച്ചിട്ടുണ്ട് അങ്ങനെ ടൊ ആഹ് സദ്യക്ക് ശരിയാ അണ്ടി പരിപ്പ് അവി അതൊക്കെ ഇട്ടിട്ടുള്ളേ ആഹ് അതെ ആഹ് നല്ല ടേസ്റ്റ് ഉണ്ട്ട്ടോ ചെല നേരത്ത് വൻപേര്ടും ഈ പുഴു ക്ക് പോലെ അവിയലാക്കി വെക്കും ഉം കടലയും വൻപയറൊക്കെ ഇ ട്ട് ആഹ് അന്നിട്ട് ഈ തൈര് ഒഴിച്ചെച്ചിട്ട് നേരെ നമ്മൾ അടുപ്പത്ത് വെച്ച് കൊറച്ച് ന ആകുന്നവരേം വേകുന്നവരെ നമ്മളത് വെയിറ്റ് ചെയ്യുക
ആഹ് ആഹ്
ആഹ് അത് കഴിഞ്ഞിട്ട്ന്നെ ചെല ഇച്ചിരി കറിവേപ്പില നമ്മള് അര ച്ചായിരുന്നു എന്നാലും അതിന് മണ്ടേല് നമ്മളിത് താളിക്കാൻ വേണ്ടി ഇച്ചിരി കറിവേപ്പിലയും കൂടി ഇട്ട് പച്ച വെളിച്ചണ്ണയിൽ നമ്മളാ എണ്ണ ചൂടാക്കി കടുക് പൊട്ടിച്ച് ഇതിനെ ഇട ത്തില്ല അവിയൽനകത്ത് ആഹ് നാടപ്പം പച്ച വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച്
ആഹ്
ആഹ് നമ്മള് എളക്കിയങ്ങ് എടുക്കുവാ ചെയ്യുന്നേ അന്നിട്ട് നല്ല ചൂട് ചോറിന്റുടൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റ്
ആഹ് ഇനി ഇണ്ടാക്കുമ്പോഴേ ഇച്ചിരി നെയ്യ് അവസാനം ഉം ആഹ് ഇച്ചിരി നെയ് ഒഴിച്ച് നോക്കിയാൽ മതി ലാസ്റ്റിലോ അതായത് ഫ്ലയിമ് ആഹ് നെയ്യ് ഒഴി ക്കണം നല്ല ടേസ്റ്റ് ആയിരിക്കും അത് തോനെയൊന്നും ഒഴിക്കണ്ട ഒരഹ് രണ്ട് സ് പൂണോങ്ങാണം ആഹ് വളരെ കൊറച്ചൊഴിച്ചാൽ മതി
ഈ അണ്ടിപ്പരിപ്പ് നമ്മൾ ചേർക്കുമ്പള് എങ്ങനെ നമ്മള് നെയ്കത്തിട്ട് മൂപ്പിച്ചിട്ട് അണ്ടി പ്പരിപ്പ് ചേർക്കുവാണോ ആഹ് ശെരി അതിന് നല്ല ടെസ്റ്റ്‌
നല്ല ടേസ്റ്റ് ആയിരിക്കും നമ്മൾ ഈ സദ്യൊക്കെ കഴിക്കുമ്പം ഞാൻ ആലോചിച്ചിട്ടുണ്ട് അവിയൽ എനിക്ക് ഭയങ്കര ഇഷ്ടാ സദ്യയിലെ അതുപോലെ വെയ്ക്കാൻ ശ്രമിച്ചാ നടക്കൂല അവര് വേറെ എന്തൊക്കെയോ ചേർ
ആഹ് അവരുടെ ശെരി എന്തെലൊക്കെ ഒരു പൊടിക്കൈ അവരുടെലും കാണുമായിരിക്കും ലെ അതിന് സ ദ്യയിൽ നമ്മളീ കഴിക്കൻ എന്നെ
എനിക്ക് തോന്നുന്ന അവരുടെ അര പ്പ് വലുതായിട്ട് അരയ്ക്കത്തില്ലാന്ന് മീൻസ് ആഹ് തേങ്ങാ കൊത്ത് ക്രഷ് അടിച്ച് ക്രഷാക്കത്തേയൊള്ളു ജസ്റ്റ് റ്റ് ഒന്ന് ഒര് തവണ ഒന്ന് അതുപോലെ തന്നെ കെടക്കുന്ന കാണാം തേങ്ങ ശ്രദ്ധിച്ചിട്ടുണ്ടോ
ശെരിയാ പശേ എന്നാലും ടേസ്റ്റുണ്ട് നമ്മളത് കഴിക്കൂലെ നന്നായിട്ട്
ആഹ് പക്ഷെ മുരിങ്ങക്കായൊക്കെ കുഞ്ഞായിട്ടാ അരിഞ്ഞിടുന്നേ.
ഉം എനിക്കാണെ ഈ മുരിങ്ങക്ക ഇഷ് ട്ടല്ലാത്തൊരു സാധനാ അത് കൊണ്ട് അവിയൽനകത്തും സാമ്പാറിന് ആത്തും മുരിങ്ങകായടെ അളവ് ഞാൻ തീർത്തും കൊറക്ക്യും.
ആണോ.
എനിക്കിഷ്ടവില്ലാത്തോണ്ട് ഞാൻ വത് വരെ ഇടാറേ ഇല്ലാ അതിനാ ത് പേരിന് മാ ത്രം നമ്മളൊന്ന് ആഹ് ഇത് മുരിങ്ങക്കാ മാത്രം ഇട്ട്.
ആഹ്
എടുക്കും പക്ഷെ ഇവിടെ പിള്ളേർക്കൊക്കെ ഇഷ്ടവാട്ടോ.
പക്ഷെ ഞാൻ ഇനി വെക്കുമ്പോ തൈര് ചേർത്തിട്ടൊന്ന് വെക്ക്
ആഹ് തൈര് ചേർത്ത് വെച്ച് നോക്കിക്കെ അപ്പൊ തക്കാളി ഇടാൻ പാടില്ല അപ്പൊ പുളി നമുക്ക് കൂടി പോവേ. ഉം.
ആദ്യവായിട്ട് കേക്കുവാണന്നേ ഈ തൈര് ചേർക്കുന്നുണ്ടെന്ന്.
ആഹ് സദ്യക്കൊക്കെ നമ്മള് ഞാൻ കേട്ടിട്ടുണ്ട് ഞാ ഇവിടെല്ലാം ഒത്തിരിപേരൊക്കെ നമ്മളെ വീട്ടിലൊക്കെ വരുമ്പോ. ആഹ് നമ്മള് ഈ തക്കളീടെ കൂടെ ഇിച്ചിരി തൈര് കൂടിന്നാല്ലേ ആ പുളി കറക്റ്റാകാൻ വേണ്ടി ആയിട്ട് ചേർ ക്ക്ന്നാന്നാ പറയുന്നേ.
തക്കാളീം ചേർക്കാവോ ഒപ്പം.
പ്പൊഴിയൊ ഒത്തിരി നമ്മള് വെക്കുവാന്ന് വെച്ചോ ഒരു വീട്ടിലൊരു ഫംഗ്ഷനാണ് നമ്മള് ഉണ്ടാക്കുകയാണെങ്കില് തക്കാളീം ചേർക്കും തൈരും ചേർക്കും. ഇപ്പ നമ്മുടെ വീട്ടിൽ ഇപ്പൊ അഞ്ചോ ആറോ പേരുണ്ടെങ്കി അന്ന് നമുക്കപ്പോ താളിടെ ചേർക്കണ്ട ആവശ്യവില്ലാ. ഈ തൈര് മാത്രം മതിയായിരിക്കും ഇവിടെ നമുക്ക് പാചകത്തില് ഒരു ചേ ട്ടം വരാറുണ്ട് ആ ചേട്ടനാ എനിക്കിതിങ്ങനെ പറഞ്ഞു തന്നെ തൈരി
ആഹ് അപ്പൊ അവര് സദ്യൊക്കെ വെക്കുന്നവരാണോ.
സദ്യൊക്കെ വെക്കൻ പോണ ആൾ
അപ്പ അങ്ങനെ ആയിരിക്കും അവരടെ കൈപ്പൊടി.
അതെ അപ്പൊ അവരിങ്ങനെ ഇങ്ങനെ പറഞ്ഞു തന്നാ തൈരിട്ടാ മതി.
ആഹ് അങ്ങനെയൊക്കെ ഉള്ളവരുവായിട്ട് സംസാരിക്കുമ്പോ കൂടുതൽ അറിയാൻ പ
കൂടുതലും റെസിപ്പികള് സത്യം കേട്ടോ നല്ലത ഈ തീയല്കളൊക്കെ വെക്കുന്ന സദ്യകൊക്കെ തീയല് വെക്കണ്ട കണ്ടിട്ടില്ലേ നല്ല ടേസ്റ്റ് അല്ലേ അതിനൊക്കെ അല്ലേ ഇഞ്ചി തീലൊക്കെ.
റ്റ് വെളിച്ചെണയൊക്കെചേർക്കും പശെ നമ്മളതുപോലൊക്കെ വെക്കാനിന്നൈഞാ വെളിച്ചെണ്ണ ഒഴ്ചക്ക്.
ഒരാ വെളിച്ചണ്ണ സാധനങ്ങളുടെ വിലയൊക്കെ പ നമ്മള് വെളിച്ചെണ്ണയുടെക്കെ അളവ് തീർത്തും കൊറ
അതുകൊണ്ടാണ് നമുക്ക് പറ്റത്തില്ല.
അത് നമ്മെ കറിക്കതാ ടേസ്റ്റും ഇല്ലാത്തെ ഇവിടെ എന്റെ അമ്മ വെക്കും നല്ലായിട്ട്. കറി വെക്കും പക്ഷെ അപ്പൊ എന്താന്നറിയോ മണ്ടേല് എണ്ണയായിരിക്കും പൊങ്ങികെടക്കുന്നെ.
പശെ ജോലിയൊക്കെ ഒള്ളവർക്കാന്നെങ്കി കൊയപ്പ ഇല്ല അഡ്ജസ്റ്റ് ചെയ്യാം വെളി ച്ചെണ്ണയൊക്കെ നന്നായിട്ട് ചേർത്ത് നന്നായിട്ട് പാചകം ചെയ്ത് കഴിക്കാ.
അത് സ
പിന്നെ ആഹ് നന്ന് കാരണം ഇപ്പ ഭയങ്കര വെലയല്ലേ എല്ലാ ത്തിനും.
ആഹ് പിന്നെല്ലേ ഇപ്പൊ വെളിച്ചെണ്ണക്കൊക്കെ എത്ര രൂപയാവും പറയാണ് ഒരുകിലോ നല്ല വെളിച്ചെണ്ണയാണെങ്കി നമ്മള്. ആട്ടിയ വെളിചെണ്ണയൊക്കെ മേടിച്ചാലേ ഒള്ളൂ.
ആണ് അതുപോലെ പാലിന് വെലക്കൂട്ടിയപ്പം ചായക്കും വെലക്കൂട്ടി. ഗ്യാസിന് വെല കൂടിയപ്പൊ ഊണിന് വെല കൂടി അങ്ങനൊക്കെ ഇനിയിപ്പം ജീവി ക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും ജോലി ഇല്ലാതെ.
ആഹ് ജോലിയില്ലാതെ നമുക്ക് പറ്റില്ലാത്തൊര അവസ്ഥ വരും സത്യവാ. പിന്നെ നമുക്ക് പറമ്പൊണ്ടെങ്കി പറമ്പിലേക്കിച്ചിരി കൃഷി ചെയ്യാം പ ച്ചക്കറിയൊക്കെ അത്യാവശ്യം നമ്മള് കൃഷി നമ്മുടെ വീട്ടിലേക്കുള്ള ആവശ്യത്തിനുള്ള പച്ചക്കറി.
വീട്ടില് ഏറ്റവും കൂടുതലുള്ളത് പച്ചമുളക്കാട്ടോ പശെ.
ആഹാ ഇവിടെണ്ട് ബീൻസാ കൂടുതല് ബീൻസും തക്കാളിയും.
ഇവിടെ തക്കാളി ഉണ്ട് പച്ചമുളകും തക്കാളി നേരത്തെ എല്ലാം ഉണ്ടായിരുന്നു പയർ പാവൽ അല്ല ഇപ്പ മഴയ ക്കെ ആയോണ്ട് നശി
ആഹ് എല്ലാം നശിച്ച് പ്പോ വും ഉം അപ്പൊ ഇനി അടുത്ത പ്രാവശ്യം കറി വെക്കുമ്പോ കൊച്ചിന് അവിയൽ ഈ തൈര് ഒഴിച്ചും വെച്ച് കൊടുത്തു നോക്ക് വീട്ടിലുള്ളവർക്ക് അന്നട്ട് എങ്ങനെ ഉണ്ട് ടേസ്റ്റന്ന് വിളിച്ച് പറയണം ഓക്കെ ശരി എന്നാ